ഹലോ,
കേക്കണം ആ എൻ് എന്താ വിശേഷം? ആ സുഗാണോ സുഖാണോ
ഹലോ
സുഖാണോ
ഹലോ
സുഖാണോ
ആ സുഖ സുഖ
ആ പിന്നെന്താ നാട്ടില് മഴയുണ്ടോ
എന്ത്
മഴൊക്കെ ഇണ്ടോ
ആ ഇവിടെ മഴ അങ്ങട് ചോർന്ന് നല്ല മഴയാറിന്ന് ഇപ്പം കൊറച്ച് കുറവുണ്ട് ഇതുവരെ നല്ല മഴയനി രാവിലെ തുടങ്ങിയതാ
ആ ഇജ്ന്താ വർക്ക് ചെയ്യാ
ഞാൻ ഇപ്പ പ്ലസ് ടു പഠിച്ചോണ്ടിരിക്ക
ഉ ഉ ഉ പഠിക്കലൊക്കെ ഇണ്ട്ല്ലേ
പഠിപ്പൊക്കെ കമ്മിയാണ്
എന്താ പരിപാടി പഠിക്കാതെനക്കെന്താ പരിപാടി
പഠിക്കാതൊരു പരിപാടി ഇല്ല ഇടക്കാർക്ക് വാപ്പന്റെപ്പറം ഇങ്ങനെ പണിക്ക് പോവും എപ്പോഴേലുംക്കെ അല്ലാതെ ഒരു പ്രത്യേകിച്ച് ഒരു പരിപാടിയൊന്നുല്ല
ഗെയിമ് കളിക്കല്ണ്ടോ
ഗെയിമ് കളിക്കണ്ടേനി ഇപ്പൊ കൊറച്ചു കാലവായിട്ട് ഗെയിമ് കളിയക്കെ കൊറവാ കാരണം എന്റെ ഒരു ഫോൺ ഉണ്ടേന അടിച്ചോട് ഗെയിമ് കളിയൊക്കെ കുറച്ചനി
പിന്നെന്താ ഫോണ് കണ്ടിരിക്കണ പണി എന്താ പഠിക്കാത്തത്
ആ പഠിക്കണം ഇനി പിന്ന മുതൽ പഠിപ്പ് തുടങ്ങണം ഫോൺ മേച്ചട്ടരു കാര്യല്ലല്ലോ
പ്ലസ് ടു അല്ലേ പ്പ നല്ലോല പഠിക്കണ്ട എന്നാലല്ല നല്ല വിജയത്തിലൊക്കെ എത്തുള്ളു
ആ അതന്നെ ഇനി പഠിച്ചു തുടങ്ങണം
അ അന്നത അന്നന്ന് പഠിക്ക വക്കണം നല്ലത് അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ്ക്ക് കുറേ ആവൂല്ലേ
ഉം
ഉം
ആ ഇനി പഠിച്ചോണ്ട് പഠിക്കണം
പിന്നെന്താ വേറെന്താ സൈഡ് അങ്ങക്ക് വേണ്ട കാഷ് ജ്ന്നെ ഇണ്ടാക്കണ
ഏയ് അങ്ങനെയൊന്നുംല്ല എനക്ക് എന്റെ ഒരു പാവം ഉണ്ട് ഉമ്മതരും വേണ്ട ക്യാഷൊക്കെ
ആ
പിന്നെ വ എന്തേലും ആവശ്യത്തിന് വാപ് പ്പേനോടുചോയ്ചാ വാപ്പേം തരും
വാപ്പേന്തരും ആഹ് ഇനീ പ്ലസ്റ്റൂക്കെ എത്തീലേ ഇനി അൻ്റെ ആവശ്യത്തിൻ അന്ക്ക് വേണ്ടി പൈസക്കെ ജ്ജ്ന്നെ ഇണ്ടാക്കണം അന്റെ ആവശ്യത്തിനൊക്കെ ലെജ്ജ് ഇണ്ടാ
പ പണിയൊന്നൂലേ എപ്പളേല്ക്കെ വാപ്പേന്റെപ്പരങ്ങനെ പോകുന്നല്ലാ പ്രത്യേക്ച്ച് വേറൊരു പണിയില്ല
ആ ഹാ അങ്ങനെ മതി ചെറിയ പണികളൊക്കെ ചെയ്ത് പഠിച്ചാ മതി ഇങ്ങട് പഠിച്ചിട്ട് ഒരു ജോലിയൊക്കെ വാങ്ങണം. ഇന്ന്ട് കുടുംബത്ത ഒക്കെ നോക്കണം
ഉം
ഇപ്പിം തെരല്ണ്ട് ഞങ്ങക്ക് പൈസാന്ന് പറഞ്ട്ട് അ ഒക്കെ ഓൽക്ക് തിരിച് ഓലെ നല്ലോണം ആട് തിരിച്ച് നോക്കണം. അങ്ങനൊക്കെ ചെയ്യണം ഉം വെറു ഫോണുകളി മാത്രം പറ്റൂല
ഏഹ് ഫോണുകളി മാത്രോന്നുല്ല നമ്മള് പഠിക്കണൊക്കെണ്ട് ക്ക് പഠിക്കണം പഠിക്കാ തൊടങ്ങാഞ്ഞി
പിന്നെ ഫ്രണ്ട്സലെ കൂടെ കറങ്ങാനൊക്കെ പോകലുണ്ടോ
ഫ്രണ്ട്സെല്ല കൂടെ കറങ്ങാന് ഇപ്പം ള് പ്ലസ് വണ്ണ്ന്ന് തൊടങ്ങിന്നാനാല് അതാണ് പ്ലാനിങ് ക്ഷെ ഇതുവരെ കറങ്ങിന്നോടത്തെത്തീല പ്ലാനിങ്ങ് മാത്ര നടന്നിട്ടുള്ളു
ഏങ്ങട്ടാ പ്ലാനിംങ്
ഏഹ് പ്ലാനിങ്ങൊക്കെ കൊച്ചി കണ്ണൂര്ന്നൊക്കണ്ട് യിനോ ഒക്കെ പോയി ഇപ്പൊ മിൻഞ്ഞാന്നൊന്ന്ക്ക് ഓലപ്പെരേന്ന് കൊളത്ത് പോയി അയിനെന്ന മ്മ്ക്ക് ഇവിട്ന്ന് പേടി ച്ച് പേടിച്ചിക് പേൻ ന്നെ കൊറേ ചീത്തേറഞ്ഞ്
ഉം അങ്ങനെ പൊറത്തൊക്കെ മറ്റേ കൊളത്തിലൊന്നും പോയി എപ്പഴെങ്കിലുക്കെല്ലാത് എൻ വെള്ളം കൂടിയ ടൈമല്ലേ മഴ ഇങ്ങനെ പെയ്യണതല്ലേ
അയ്ന് കൊളത്തിലല്ല പാടത്ത് കളിക്കാനാ പോയിനെ ചൂടാവ്വാ
ഉം ഉം ഉം ഉമ്മാക് ക്ക് പേടിണ്ടാവുലേ ഓല് കൊറേ കഷ്ടപ്പെട്ട് നോക്ക്യല്ലേ പ്പയ്ന്റതായൊര് പേടി ഓൽ ക്ക്ണ്ടാവുലേ ഇങ്ങളൊരു മ്മീ പ്പിക്ക് ക്കാവ്മ്പളൈൻ്റെ ബുദ്ധിമുട്ട് ഇങ്ങക്ക് മൻസ്സിലാക
ആ
ഓ പിന്നെന്താ വേറെന്താന്റെ ത് ഉപ്പീം മ്മിം ക്കെവ്ടേ ഉപ്പീം മ്മിം ക്കെവടെ
ഇപ്പ വന്ന്ട്ട്ല്ല പണീലാണ് ഇമ്മത്രേരം പണീലേര്ന്നു ഇപ്പം നിസ്കര്ച്ചാനാണ്ട് കേറീണ്
ആ അൻ ഏ സ്കൂള് വീട്ന്റെ അട്ത്തന്നേണാേ എങ്ങനെ പോ
ഉസ്കൂള് വീട്നട്ത്തെന്നേണ് ഇടയ്ക്ക് നടന്നു പോവും ഇടക് ക് പാപ്പന്റെ വണ്ടിമ്മേ പോവും
ഉം
മ് അങ്ങനെയൊക്കെ അട് പോണ്
ഉം ഉച്ച ഉച്ച ഉച്ചവശണൊക്കെ എന്താ ചെയ്യ
ഉച്ച ഭക്ഷണം ഒന്നും കഴിക്കല്ലേ പലയാ ചിക്കൻന്റെോ സമൂസേ
സ്കൂള് കൊണ്ടോ വൂല
ഹെ അഹ് കൊണ്ടോഏല്ല
ദന്താ കൊണ്ടോവാത്തെ
അഹ് കുറവാ
എ ഇൽ എല്ല ഭക്ഷണം കഴിക്കല് ഒരു കുറവാണോ ഭക്ഷണം കഴിക്കാൻ എന്താ ഒരു കുറവ്
പ്ലസ് ടു എത്തിലെ ഞൊക്കാരോ ഫുഡ് ണ്ടോവോ
അ ഇനി ഫസ്റ്റ് ടു എത്തിന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം കഴിക്കണത് ഒരു കുറവായിട്ട് തോന്നെല്ലല്ലോ ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴികൽ നിർബന്ധല്ലേ
ആ അതിനാവശ്യ ആക്കെ കൊറച്ച കഴിക്കും
അതെന്ത രു കുറവായി കാണേണ്ട കാര്യംന്നുല്ല
അയിന് വേറെ ആരും കൊണ്ടോര്ല നമ്മള് മാത്രം ഒറ്റക്കൊണ്ടോയിട്ട്
അത് ഒരാള് കൊണ്ടോയി ഒരാഴ്ച ഒരാൾ നമ്മൾ ഇങ്ങനെ കൊണ്ടിയി കാട്ടി കൊടുക്കുമ്പോ പിന്നെ മറ്റൊരും കൊണ്ടരാൻ തൊടങ്ങും അങ്ങനെയല്ല ആരും അങ്ങനെ ശീലവും അത് ആരും കൊണ്ടര് കൊണ്ടോരാതെ നിന്നിട്ടാണല്ലോ ആര് ഇതു അങ്ങനെ
ഉം പർണ്ട് കാര്യല്യ പ്ലസ് റ്റു എല്ലെ എല്ലാരും കളിയാക്കും ത്ര വൽപ്പായിട്ട് ങ്ങനെ ഫുഡ്ഡോക്കെ കൊണ്ടുവരുന്നൊക്കെ വിചാര ച്ചിട്ട്
ഉം അപ്പൊ ങ്ങള് ഉച് ഉച്ചക്ക് ങ്ങട്ട് ഫുഡ് കഴിക്കാതെ നിക് ക്കലെ
ഉച്ചക്ക് ന്നട്ട് ലൈറ്റ് ആയിട്ട് എന്താ കഴിക്കും സമൂസ കട്ടിപ്പത്തിരി അല്ലെ ഒര് പൊറോട്ട അങ്ങനെയൊക്കെ കഴിക്കും
വ്ടെ വീട്ടി വന്നിട്ട് ചോറ് കഴിക്കോ
ആ വീട്ട് വന്നിട്ട് ചോറോ ചായേ എന്തേലുക്കെ കഴിക്കും
ഉം യ് എപ്പളാ പഠിക്കല്
പഠിക്കല് ഇപ്പോ സ്കൂൾ തൊറന്നിട്ട് കുറച്ചായി ഒരു മാസംആയിനെ ക്ഷെ ഇതുവരെ പഠിക്കാന് ഇരുന്നില്ല ഇന്നിപ്പം ങ്ങനെ പഠിക്കാ ഒരുങ്ങണം
രാത്രി പഠിക്കണ ട സമയം അല്ലെ ഇപ്പൊക്കെ
ക് രാത്രി പഠിക്കണ സമയാണ് ക്ഷേ ഇപ്പളേ തുടങ്ങണ്ടല്ലോ നമുക്ക് ഞമുക്ക് കുയിപകുതി കയിട് പഠിക്കാൻ തുടങ്ങിയാന്നെ നമ്മൾത് തീരോല്ലോ
ഉം ഉം ഫ്രണ്ട്സെളൊക്കെ എങ്ങനെ സുഖാണോ
ആഹ് ഫ്രണ്ട്സെതൊന്നു ഒയ്പല്യ നിങ്ങളൊക്കെ സുഖമായിട്ടിരി
സെറ്റ് ആയോ എല്ലാരു ആയിട്ട് സെറ്റായോ
ഓ എല്ലാരും ആയിട്ട് സെറ്റ് ആയി നല്ല കമ്പിനി
ഓ നല്ല കമ്പനിയാ
ഉം നിങ്ങള് എല്ലാവരും കൂടി ട്രിപ്പൊക്കെ പോവ്ണ്ടോ
ട്രിപ്പൊക്കെ പോ പോണ കഥയാ ഞാൻ ആദ്യം പറഞ്ഞീനി അതൊക്കെ പ്ലാനിങ്ങനെ ഉള്ളൂ അതൊന്നും നടക്കൂല പൈസ വേണ്ടതിനൊക്കെ പൈസ ഇല്ല
ഉം
പണില്ല പൈസില്ല
അതൊക്കെ ഇണ്ടാവും പൈസ എന്താ നല്ലോം കഷ്ട്ടപ്പെടണം പൈസ ഉണ്ടാവാൻ. കഷ്ടപ്പെട്ടാലെ അയിനള്ള ഇതുണ്ടാവു.
ഈ പോകാനായാലും ഒരു സംഖ്യ വേണ്ടേ പ്പോ കൊറച്ച് കഷ്ടപ്പെട്ടാ പോരല്ലാ നല്ലോം കഷ്ടപ്പെടണ്ടേ
ഉം പിന്നെന്താ
പിന്നെന്താ അവുടെ അവുടെ വർത്താനൊന്ന് പറി സുഖാണോ
ഓ സുഖം
ഹലോ
ആഹ് സുഖാണ്
മ്ഹ് ഭർത്താവ് എന്താ ചെയ്യണെ ഭർത്താവ് എന്ത് എന്താ ചെയ്യണേ
ഭർത്താവ് ഇവിടെണ്ട്. നാട്ടിലെന്നെണ്
ഏ എത്ര മക്കളാ
അടയ്ക്ക് അടയ്ക്ക്ട്ടോ ഒറ്റ മിനിറ്റ് ആഹ് പറയ്‌ മോനേ
ആഹ് എത്ര മക്കളാ
മൂന്ന് മക്കളാണ് പിന്നെ നോക്ക് അന്റെ ഇതിപ്പം എന്താ ഏതാ ഗ്രൂപ്പ് എടുത്തെ
ഞാന് കമ്പ്യൂട്ടർ കോമേഴ്സാ
ആ കംമ്പ്യൂട്ടർ കോമേഴ്സാലെ ജ് ഇപ്പോ ഭക്ഷണം കഴിച്ചോ രാ രാത്രിയായില്ലേ രാത്രി ഭക്ഷണം കഴിച്ചോ
രാത്രി ഭക്ഷണം കഴിച്ചിട്ടൊന്നും ഇല്ല ഇപ്പൊ പായസൊക്കെ കുടിച്ചിരിക. മോൻ സ്കൂൾ വിട്ട് വന്നപ്പോ പായസം ഉണ്ടാക്കിനി സ്കൂളിട്ട് വന്നപ്പോ ചോ ചോറ്ന്നേ ബർത്തിഡെ ഒന്നൂല്ല വെറുതെ മ്മക്കങ്ങനെ രു വട്ടാ അങ്ങനെ ന്തേലും ങ്ങനെ ണ്ടാക്കും
ഉം പോർത് പോയി ഫുഡ് കഴിക്കാർണ്ടോ ജ്
പൊറത്ത് സ്വന്തൊക്ക പോയി അങ്ങനെ കഴിക്കലൊന്നുല്ല
ഉം
കമ്മിയാണ് പൊതുവെ കൊർവാണ്
ഉം
ഉം
മന്തിയൊന്നും കഴിക്കേല്ല
മന്തിന്നും പൊറത്ത് അങ്ങനെ ആ പ്ലസ് വൺ ന്നൊക്കെ ആയപോം ചങ്ങായിമാരെകൂടെക്കെ പോയി അങ്ങനെ കഴിച്ചീൻ പ്ലസ് ടു എതിരപതരെ പോയില്ല ഇതുവരായിട്ടും പോയില്ല എപ്പയേലോക്കൊന്ന് ഒന്ന് കോഴിക്കോട് പോം രസ്ത്തിൻ
ട്രിപ്പ് എങ്ങട്ടെങ്കിലും പോ യാത്രൊക്കെ പോവൽണ്ടോ വെക്കേഷൻ എങ്ട്ടെലും പൊയിനോ
വെക്കേഷൻ ഇപൊ എവ് പ്രത്യേകിച്ച് ഒര് സ്ഥലത്ക്കും പോയില്ല
ഉം ങ്ങട്ടും പോവല്ലേ ട്രിപ്പൊന്നും പോവാറില്ലേ ട്രിപ്പൊന്നും പോവാറില്ലേ
അതന്നെ ട്രിപ്പ് പോവാൻ പൈസവാണം പൈസ ണ്ടാക്കനെ പണി വേണം ഇതോന്നുല്ല
ഉം
ഉം
അ പനി എന്തോ ണ്ടോ നാട്ടില്
പനിയോ
പനി ഇപ്പൊക്കെ എല്ലാർക്കും പനിയാണ് ലോ
ഏയ് ഇവിടപ്പ അങ്ങനാര്ക്കും പനിയൊന്നും ഇതുവരെ വന്നില്ല രാ കട്ടെ
മഞ്ഞപ്പിതോം പ്പ പൊ പലേ മഴ ആയിട്ടേ പലേ പനികളുണ്ട്
ക്ഷെ ഇവ്ടെ ഇതുരെ അങ്ങനൊന്നും വന്നില്ല
നലോ കരുതേണ്ടി
ഏ
നാലോ കരുതികൊണ്ടീന്ന് പറയാ
ഹാ
പഠനത്തെ പൊ സ്കൂളില്ലതല്ലേ ഇപ്പ ക്ലാസ്സൊക്കെ കട്ടേയ്ത് കളിക്കാനൊക്കെ പോകുമ്പോൊക്കെ ശ്രദ്ധി കണ്ടി ന്ന് പറഞ്ഞതാ
മ്മ് അഒകെന ശ്രദ്ധച്ച്ണ്ട് ന്നാ പിന്നെന്താ
ന്നാ പിന്നെ ശെരി ഓക്കെ
കോട്ടെ